ആ
ഹലോ? ഉം നി എന്തെക്കെണ്ട് വിശേഷം?
എന്ത് വിശേഷപ്പോ പ്രതെചൊന്നുല്ല.
ഒന്നുല്ല ആഹ്
ട്രിപ്പൊക്കെ പോവാറുണ്ടോ?
ട്രിപ്പ് പോകാറുണ്ട് വ അല്ലോ പോവല്ല്യ ഞങ്ങള് ഒ അധികം കൊറവന്നാണ് ഹസ്ബൻ് ഒക്കെ പോകും ന്നാലും പോവുംട്ടോ പോവല്യ അറിയാപറ്റൂല ഹഹ
ആഹ് ആ ശെരി. നമ്മുക്ക് പിന്നെ എന്റെസ്ബന്റിനും ഹസ്ബന്റിന് ട്രിപ്പോണെങ്കില് മുന്നില് ഞാന് പോ എറങ്ങണം.
ഹെ ഇവിടെ ഫ്രണ്ട്സെളാ അധികും.
ഫ്രണ്ട് ആ ഫ്രണ്ട്സിന്റെ പരിവാടി അമ്മക്കില്ല. നി ഫ്രെണ്ട്സ്‌ വ്ളി ച്ച വിളിച്ചാലും എന്റെ അമ്മീ പെണ്ണും പുള്ളി ഇല്ലാണ്ട് ഞാനില്ലാന്ന്. എന്നിട്ട് കം മ്പനീന്നെല്ലാരും കളിയാക്കൊണ്ടിരിക്കും ഓരെക്കെ കമ്പനിടൂറക്കെ പോവാണെങ്കിലും.
ആഹ് ഹഹ ഇവടെങ്ങനല്ല ഇവടെ നേരെ തല തിരു ച്ചാ ഫ്രണ്ട്സെളില്ലാതെ ഒന്നും ഇല്ലാറോടെ ഞങ്ങെള് ജ്ജ്പ്പോ പോവാണെങ്കിലും ഞങ്ങള് ഇതരെ ഒറ്റക്ക് പതിമൂന്ന് പയിനാല് വർഷായി ഞങ്ങള് കല്യാണം കഴിഞ്. റ്റുതരെ ഒറ്റക്കെർഞാണ്ട് ഒര് ബീച്ച്ക്ക്‌ കൂടി ഞങ്ങള് പോവാറില്ല. അ അയിന് പറച്ച് ഞങ്ങള് പ കഴിക്കാനും. എന്തെങ്കിലും പോവാണെങ്കി കഴി ക്കാനുംകൂടി ഞങ്ങള് ഒറ്റക്കോ വലില്ല ഞാ പൊമ്പോ പ വ്ട്ന്നായാലും വീട്ടിന്ന് പോവാണെങ്കിലൊക്കെ പോരിഅർഞ്ഞാണ്ട് എല്ലാരി കൂട്ടി അങ്ങനെഒരുരസായിട്ട് അതൊരു വേറെ വൈബായാണ്ട് അങ്ങനെ പോവോൾ
ആഹ് അതന്നെ അതൊരു രസാണ് ഇനിയിപ്പൊ ന്താണ് അമ്മള് പൊർത്തുന്ന് ഏ വല്ലാണ്ട് കയ് കഴിക്കൂലന്നല്ല കഴിക്കും പക്ഷെ നമ്മള് പോമ്പോ ചോറും കാര്യങ്ങളൊക്കെ ഞമള് കൊണ്ടോവും അത് ചെലപ്പോ ഒരു ചമ്മ ചമ്മന്തിയാവും എന്താണെങ്കിലും
രസാണ് അമ്ള് പോയി പൊർത്തുന്ന് തിന്നല്ലേ നമ്മളെ വീട്ടിലേറെ വൈബേക്കാരം
വൈബാണ് എല്ലാരൂടെകൂടിന്ന്ട്ട് ഇനിയിപ്പോ ഫാമിലി എല്ലാരും ഉണ്ടെങ്കി എല്ലാരും വ് ട്ട്ന്ന് എല്ലാർക്കുള്ള ചോറും കൊണ്ടുവരും
അതെയോ ഹ
ന്നാണ് തന്നെപോന്നപരിപാടില്ല ആരെതെങ്കിലൊക്കെ കൂടെണ്ടാവും തറോ മ്മച്ചിന്റെ ആങ്ങളാരോ അനിയത്തിയോ അങ്ങനാരെങ്കില്ലൊക്കെണ്ടാവും കൂടെ അപ്പൊ ഈറോഡ് സൈഡിലോ പ്പങ്ങനെ വെച്ചിരിന്നിട്ട് ചോറ്ന്ന്ണേ ഒരു വേറെ വൈബാ
അല്ലെ രസാണ് ക്ക്ഇഷ്ട്ടാ
ഞാന്ന്ട്ട് എട്ക്ക് ഞാൻ ഇങ്ങനെ പർയും വ് ന്നെയ അത് എന്താണ് ചോറും കറിയും നിന്നിട്ടാ വരുന്ന ഒരു പുറത്തിറങ്ങാനും ചോറ് എനിക്ക് ബിരിയാണി എന്തിനും വാ ചെന്നാതിറ പക്ഷെ എന്റെ ബിരിയാണിടെ മാറ്റിയോക്കെ ഇത ആവും തിന്ന
അതെ ഞാൻ പൊർത്തുന്ന് ഇൻക്ക് തിന്നൻ വ പുറത്ത്ന്ന് വ ഇങ്ങെനെ വിട്ട് ഈ ദൂരത്തക്കൊക്കെ പോകൻ മൈസൂ സൂര് വയനാട് അങ്ങനെ പോകുമ്പ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ
അങ്ങനെ പോ പോകുമ്പോ നമുക്ക് നമ്മുടെ ഫുഡന്നെയാ നല്ലത് നമ്മടെ കേരള ഫുഡ് തന്നെയാ നല്ലത് ആഹ് അവര്ടെ ഫുഡ് എനിക്കിഷ്ടല്ല ഉം പക്ഷെ അ കൊറച്ച് രണ്ടു ദിവസം മൂന്ന്
ഞാന് എന്തെങ്കിലുക്കെ സ്നാക്സുകളോ എന്തെങ്കിലും തിന്നാന് പോകുമ്പോക്കെ തിന്നാന്
പ്പം ഉണ്ണിയപ്പം അങ്ങനൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാ കൊണ്ടുപോകും അത് രണ്ടുസം മൂന്ന് ദിവസംത്തിനൊക്കെ പോകുമ്പോട്ടോ അവ അവിയല വിള വിളയിച്ചിട്ട് കൊണ്ടുപോവാ ശർക്കര ആവലും കടലൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഓ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഈ വൺ ഡേ ട്രിപ്പ് പോകുമ്പ
ഉം ഉം
ചെല സമയത്ത് ഭ്രാന്ത് പിടിക്കും കാരണം നമ്മള് പെട്ടെന്ന് പണിയ ഒരുക്കിയിട്ട് പോകാനുള്ള പരിപാടിയാകും അപ്പഴ ഇൻക്ക് ചോറ് വേണം നിങ്ങള് നിങ്ങളെന്താന്ന് വെച്ചാ കഴിച്ചോ എനിക്ക് കഴിക്കാൻ ചോറ് വേണംന്ന് പറഞ്ഞ് വരും
അതെ അത് രസണേ
ആഹ് കഴിക്കുമ്പോ ഒരു രസണ് ബീച്ചിലൊക്കെ പോയി കട്ട തീരത്തിരുന്ന് കഴിക്കുമ്പോഴൊക്കെ
ഉം ഉം ഞങ്ങൾ ഉണർത്ത് ബീച്ചക്ക് പോയിരുന്നു ഇപ്പൊ മഴ തൊടങ്ങണ അടു ഇക്ക് അപ്പൊ മഴൊന്നില്ലേര്ന്നു വടെ നാട്ടില് ഞങ്ങളെ നാട്ടിലൊന്നും മഴ ല്ല്യട്ടോ അപ്പൊ ഞങ്ങള് ഫ്രൺ സല ഓഹ് ഒലക്ക എല്ലാ ഞായറാഴ്ച്ചേം ഒഴിവ് ദിവസങ്ങളൊ ക്ക ഫ്രണ്ട് സള ഓല് ഹസ്‌ബൻ്റ് എല്ലാരും ഇങ്ങനെ പോവും പ്പൊ ഞങ്ങള് പർ പർഞ്ഞ് ഞങ്ങളും പോവും ന്ന ഞങ്ങളെ ഓലെ വർക്ക് വ വൈഫുമാരൊക്കെ പോയോലെ വൈഫുമാരൊ ക്കെ കൂട്യാണ്ട് ഒര് ഗ്രൂപ്പ് ണ്ടാക്കി അമ്മക്കും പോവാന്ന് പറയും
ആഹ്
പയ്യെ പിന്നെ ഒപ്പിച്ചൊപ്പിച്ച് എല്ലാരാണ്ങ്ങളെ കൂട്ടാതെ ങ്ങനെ ഞങ്ങള് പോവാചാര്ച്ചണ്ട് ഞങ്ങള് ആണ്ങ്ങളെ കൂട്ട്യാണ്ടൊക്കെ പോയി നല്ല മഴ ഭക്ഷണ എത്തറെയ കൊണ്ടോയറ്യാ അവടെത്ത്യാണ്ടൊരരമണിക്കൂർ നിന്നില്ല ഞങ്ങള് വിരിച്ചാണ്ട് അടെങ്ങനെ കുട്ട്യെളപ്പോത്തിന് കടപ്പൊർത്ത്കാണ്ട് ഇറങ്ങിട്ടോ അങ്ങനെ ഇറങ്ങ്യാണ്ട് അപ്പോ ഇവര് വത്തക്കിം പൈനാപ്പ്ളും മാങ്ങ ഇതൊക്കെ താക്കി പിന്നെ ഞങ്ങള് ചെത്തി തിന്നാനും വേണ്ടിയിട്ട് ഒക്കെ കൈക്ക് പിടിച്ച്ണ് പിന്നെ ഞാ ന് ഇന്നോട് പർഞ്ഞ് ഇങ്ങള് ഗരം മസാലണ്ടാക്ക്യോള്യർഞ്ഞ്. ഇതൊക്കെ ഞങ്ങള് കൈകെട് എഹ് എഹ് വാങ്ങ്ണ്ട് ഇങ്ങള് മസാല ണ്ടാക്കി പോരണ്ടി പായിം കൊണ്ട് പോര ണ്ടിയർഞ്ഞു അയ് ഓക്കെ ഞ്ഞാണ്ട് ഞങ്ങ വടെത്ത്യാട് തൊക്കെ ഓഹ് ആദ്യത്തെങ്ങനെ തിന്ന ചെ ത്ത്യാണ്ട് ആദ്യത്തേക്ക് തിന്നപ്പോണ്ട് ങ്ങനെ തുള്ളി ട്ണ്. പിന്നെ ശ ക്ത്യായി മഴ പെയ്ത് വെള്ളൊക്കെ നെറഞ്ഞ് കാറിന്റെട്ത്ത്ക്ക് ഓടി ഞങ്ങള് കാറിലിര്ന്ന് പിന്നെ ഇവരൊക്കെ മഴ കൊണ്ട് അത് ഫുള്ള് തിന്ന് ആണ്ങ്ങളും കുട്ട്യെളൊക്കെ മഴ കൊണ്ട് ഫുള്ള് തിന്നാരേണ് ഓല് കാറ്ക്ക് വന്നത് ഫുള്ള് മഴിം കൊണ്ട്. ആണാണ് നഞ്ഞ്ല്ലേ ഏം ഒഹ് ഏതാലും ഞങ്ങള് വന്നില്ല നനയാനന്നല്ലേ വന്നേർഞ്ഞാണ്ട് ഇങ്ങള മാതിരി ആരെങ്കിലുണ്ട് ഞമ്മക്ക് പിന്നെ നഞ്ഞ് അത് ഒര് എടങ്ങേറാണല്ലേ നമ്മളട് ഡ്രസ്സ് ക്കെ ഒട്ടി പിടിച്ച് പറ്റാത്തോൽക്കൊക്കെ പോവാം പറ ആഹ് അതൊരു താണല്ലോച്ചാര്ച്ച് ഞങ്ങളൊക്കെ വണ്ടി കേറിര്ന്ന് പിന്നെ ചെറ്യേ കുട്ടി ണ്ടായിനി. ഓലെ ഫ്രണ്ടിന്റെ വൈഫിന്. അപ്പൊ പിന്നെ അമ്മള് പോര്ണെ ഒരാളൊറ്റ ത്തൂന്നു ഇതില് നിക്കര്ത് ചാര്ച്ചാണ്ട് ഞങ്ങളൊക്കൊങ്ങനെ പോന്നു.
ആഹ് ലോങ്ങൊക്കെ പോവാറ്ണ്ടോ ലോങ്ങായിട്ട്.
ലോങ്ങായിട്ട് അങ്ങനെ അമ്മള് ഫാമിലി ട്രിപ്പായിട്ട് ബ കൊടൈക്കനാല്
ഉം
പിന്നെ മൂന്നാറ് അതും ന്തറ്യാ അത് ഉമ്മൻ്റെ വീട്ട്ന്നും അങ്ങനെ പോയി ഞങ്ങളവട്ത്തെ ഫാമിലിന്നും അങ്ങനെ അത്രേ പോയിട്ടൊള്ളു അല്ലാതെ പോയിട്ടില്ല.
ആഹ് അങ്ങനെന്നാ ലോങ്ങൊക്കെ പോവുമ്പോ ഫാമിലി ട്രിപ്പ് പോണാ നല്ലത്. പൈ ആഹ് ബസ്സിന് പൈസക്ക് ലാഭം ഉണ്ടാവും
ആ പിന്നെ കല് കല്യാണം ഒരു കല്യാണം ഉണ്ടായിന് ഞങ്ങൾക്ക് കാസർഗോഡ്
ആഹ്
അങ്ങനെ ഒരു ട്രിപ്പ് പറഞ്ഞാണ്ട് എല്ലാവരും ബസ്സിൽ യാത്ര യാത്ര ചെയ്ത്ണ് ലോങ്ങ്
ആഹ്
അല്ലാതെ ഞങ്ങള് അങ്ങനെ ഇതാക്കിയില്ല പിന്നെ വയനാട്ട്ക്ക് ട്ടോ
ആ ആത് അതിന് പറ്റിയ വൈബുളള്ളവര വാണ് കേട്ടോ തുള്ളാനും ചാടാനും പറ്റി
ഇവിടെ നാത്തുൻമാര് ഇഷ്ട്ട മാതിരി ഇണ്ട് എളാപ്പ മൂത്താ ഇപ്പം നാത്തൂൻമാരുണ്ട്
ആഹ്
ഓക്ക
അല്ലാതെ പിന്നെ ബസ്സിൽ ഇങ്ങനെ ഒരു സീറ്റില് തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് പോകണന് ഒരു സുഖമില്ല
ഞമ്മൾ ഉറങ്ങിയാ ഞമ്മളെ ഫോട്ടോ എടുത്താണ്ട് ഗ്രൂപ്പ് ക്കാ ഇട്ട് നല്ല ച്ചളാക്കും ഉറങ്ങിറങ്ങാണ്ടി അപ്പൊ ഉറങ്ങാലും പാടി ഇല്ല ഇറങ്ങണം ഇറങ്ങി ചാടി കളിക്കണം ഇവിടൊക്കെ
ആഹ് മ്മ അതെന്നെ പാട്ടൊക്കെ ഇന്റെ ഇമ്മച്ചി ഒക്കെ നല്ല പാട്ട് പാടുവെ
ആഹ്
അതെന്നാ മൈക്കെടുത്ത് പാട്ട് വേണം രസമാണ് സംഭവം നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പം ഇങ്ങനെ പോകുമ്പോ
അതെ അതെ
ഉം നമുക്ക് പറ്റിയ വൈബ് ഉള്ള ആൾക്കാര് വേണംന്ന്
ആഹ് അതെ ഇന്നാലേ അതിന്റെ രസം വരുള്ളു
ഇന്നാലേ അതിന്റെ അത് കിട്ടെള്ളൂ
ഞങ്ങള് ഇവിടുന്ന് ആദ്യൊന്നും അങ്ങനെ പോയില്ലായിരുന്നു ട്ടോ എവിടെയും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്റെ കല്യാണത്തിനാണ് ഇവര് ടൂറിസ്റ്റ് ബസ്സ് പോയിട്ട് ചാടി കണ്ടത്
എവിടെ
എന്റെ കല്യാണത്തിന് എന്റെ കല്യാണത്തിന് കല്യാണത്തിന്റെ അന്ന് എന്നെ പെണ്ണിനെ കൊണ്ടങ്ങ് പോയിട്ട് പിറ്റേ ദിവസെയിരുന്നു ന്നെവിടെ അപ്പൊ ഇവിടുന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ ആ ആ പിറ്റേ ദിവസാണ് എന്റെ വീട്ടിന്ന് അങ്ങോട്ട് വന്നത് ഞായറാഴ്ച ഇവിടുത്തെ കല്യാണം തിങ്കളാഴ്ച അവിടെയായിരുന്നു
ആഹ്ആഹ്ആഹ്
അപ്പൊ ഇവര് തിങ്കളാഴ്ച അങ്ങോട്ട് വന്നപ്പോ ഇവിടുന്ന് ഒരു ഏഴ് മണിക്കൂറോളം യാത്രണ്ട്
ഏ ഏ
അപ്പ അവർക്ക് അതൊരു വൈബായി ഇല്ല അവിട്ന്നാണ് പിന്നെ നമ്മള് ഫാമിലി ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ തൊടങ്ങിയത്
ഏ
എന്ത് പറഞ്ഞാലും പറിം ഇതിനോക്കെ അന്നെ പറഞ്ഞാ മതിന്ന് പറി
അത് ഞങ്ങളെ വീട്ടില്ണ്ട് ഞങ്ങളെ വീട്ടിൽ ഇതേമാതിരി പോവോന്നുല്ല എന്റെ വീട്ടിലിട്ടോ എന്റെ വീട്ടുകാരോ ക്ക ഒര്പയേ മട്ട എന്തിനാ പോണ് വെറുതെ ക്യാശ് ചെലവാകും അങ്ങനൊര് അങ്ങനത്തെരു മട്ടാ
അതന്നെ
ആഹ് മട്ടണ്പിന്നെ വല്ലാതോനെ ഫാമിലിയൊന്നുല്ല ന്നിട്ട് ഞാൻ ഇന്റെ നിർബന്ധത്തിന് ഈ വെക്കേഷനില് നിർബന്ധത്തിന് ഞങ്ങള് ഇത് ഏ കുടുംബ സംഗമം നടത്തി ആവുൻ ന്റെമ്മേ അയിന്റെഷം പറിണ്ഇപ്പൊ ടൂറ് പോണന്ന്റിയ ഇജ് എറങ്ങണം ജറങ്ങ്യായിച്ചിങ് ക്ക് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഓലെമ്മന്റെ വീട്ടുകാരൊക്കെ ഞങ്ങള് അങ്ങനെ ട്രിപ്പ് അധികം പോവല് യൂസ് തോന യൂസ് ഇതായി പോവല് ഇവരെ ത്രിലെക്കെ കാണുമ്പോ എത്താ ഇന്ക്ക് ഇന്ക്ക നെ ഒരു നാണാ പുച്ചാ ഇന്റെ കുടുംബക്കാര എന്താ ഇങ്ങനെറഞ്ഞാണ്ട് ഞാന് ട്ട്ഞാനന്ന് കുടുംബ സംഘമത്തിന് ഞാനെന്നെ മൈക്ക കൂടെ പറഞ് ഞമ്മക്ക് ഞമ്മള് ക്യാഷ് ചെലവാവാതെക്കാനു വേണ്ടിട്ട് ആരങ്ങളൊക്കെ മരിച്ചു പോകുമ്പോ കൊണ്ടു പോകോ ഇല്ല പിന്നെന്താ ഇങ്ങനെ പൂത്തി വെച്ചിട്ട് കാര്യം അടിച്ച് പൊളിച്ചൂടെ മക്കക്ക് കച്ചറകൂടാനൊന്നും വെക്കണ്ട അടിച്ചു പൊളിച്ചു കൂടി ആ ക്കണ്ടാക്ക്ണ് അങ്ങനെ കൊറ ഒരു ഇതങ്ങട്ടാക്കി ഞാന് പിന്നെപ്പൊത് തൊടങ്ങണം ന്നാശരി
മ്ഹ ആഹ് ശരി ന്നാ